ഹലോ
ആഹ് കേക്കണ്ടാ
ആഹ് കേക്കുണ്ട് എന്തൊക്കെയുണ്ട് സുഖല്ലേ
സുഖാണ് കൊഴപ്പൊന്നുല്ല
ഉം എന്നിട്ട് എന്താണ് കുട്ടികളൊക്കെ ആഹ് ചാടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കോളി പോയ
സ്കൂൾക്ക് പോയി ചെറുതിന് പനിയായിട്ട് പോയിട്ടില്ല
ഏ മറ്റയാള് പണിക്കോയ
ആഹ് പണിക്കോയി
ഉം എന്നിട്ട് പിന്നെ വേറെന്താ പണി നിന്റെ കുട്ടികളൊക്കെ പോയടി മീൻ കിട്ടിയാ ആഹ് പെണ്ണും പോയി ഓളി പഠിക്കുണ്ടല്ലോ
ആഹ് അതന്നെ എന്തിനാ ചേർന്ന
ഓള് ചേർന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അന്റെ പണ്ണ് ഈ പ്ലസ് റ്റുക്കല്ലേ
ആഹ്
ഏഹ്
ഓള് പ്ലസ്ക്ക് പോ ഓൾ ഡിജിറ്റൽ മാർക്കറ്റിന് എവിടെയാ ചേർന്ന
നമ്മള ആള ഏ ഇവിടെത്തന്നെ ഞമ്മളവിടെ ആഹ അവിടെ പ്രൊഫോക്ക് ഇല്ല
ആഹ് ആഹ്
അയിലാണ് ചേർന്നത്
എന്റെ മകൻ ചേർന്നകണേ ഓന് കോട്ടക്കല്ലാണ്....
ഏതില് ഓഡി ഏഹ് ഡിജിറ്റൽ മാർക്കറ്റിംഗന്നെ.
ആഹ്.
ഉം
ഓനിപ്പോ കയ്യാനായി.
ഏഹ്.
ആഹ്.
അയ്ശരി അതത്ര ഫീസൊക്കെ.
അത് എത്രെപ്പോ അപത്തയ്മ്പത്ഉർപ്യെടെ അടുത്ണ്ട്.
അയ്ല് എന്തൊക്കെണ്ട് എന്തൊക്കെ കോഴ്സ്ണ്ട്.
അയ്ല് പിന്നെ ഡി ഇത് ഗ്ര ഡിസൈനിങ് കാര്യങ്ങളും. പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്ണ്ട്.
എല്ലാ ഇന്റെ പണ് വ്ട്ത് നാല്. പോസാണ്.
നാല് കോഴുസേ ഏതൊക്കെ ഏതൊക്കെ?
ഇ നാല്കോയുസുണ്ട് ഡിജിറ്റൽ മാർക്കറ്റ് ഗ്രാഫിക് അക്കൗണ്ടന്റ് ഓഫീസർ മീൻസ്. സേഷൻ.
ആഹ് അങ്ങനെയണീ അതല്ല ബാദല്ല.
ഇത് നാലെണ്ണത്തിൽ നമുക്ക് ഏതിലും ആണെങ്കിലും കേറ ജോലി ശരിയായാല്.
ആഹ് അങ്ങനെയണീ ഇസാഫില.
ഏയ് ഫ്രാ ഫോക്ക്.
അതെ ലിസാഫ്ന്ന് അങ്ങനെ വിളിച്ചീന്നേ.
ആഹ്
അത് എത്ര മാസത്തെ കോഴ്സാ. ആഹ് ഒരു വർഷതെ ഇബന്റെ ഒരു വർഷ ണ്ട്.
ആഹ് ആഹ്
കോട്ടയ്ക്ക് ഐക്യൂ ജിത്ത അറിം.
ആഹ് ആഹ്.
നല്ല സ്ഥാപനാണ് ഇങ്ങനെ ഓല് ഇപ്പൊ ഇതൊക്കെ കൊടുക്കും പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും.
ഇവട്ന്ന് മുൻ തരാന്നൊക്കെ പറഞ്ഞിണ്ട് എന്താ പാടാണോ എല്ലാരും അങ്ങന തന്നെ പറയാ കിട്ട്യാ കിട്ടി.
അതന്നെ.
ഇതിന് ഗൾഫിലൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടടി ആൻ കുട്ട്യോക്കൊക്കെ വല്ലത.
ഇട്ത്തത്. ഗൾഫിൽക്കോവാനെ.
ഉം ഉം ഉം.
ഇയ് അത് അന്വേഷിച്ച് ഓളെപ്പൊ ഗൾഫ്ക്ക് പറഞ്ഞയക്കോ.
ആ ഇല്യ ഇല്യ എവിടെ എന്തെങ്കിലുംക്കെ കിട്ടിയാ പറഞ്ഞയക്കും.
ഓ ഗൾഫിന് അന്നോട് ആരാ പറഞ്ഞത്. തീ ചേർത്താന്.
ഓർക്ക് താല്പര്യം ഉണ്ടായിട്ട് ഇട്ത്ത ഓളെ കൂട്ടാരതിഓളൊക്കെ ഉണ്ട്. പത്ത അറുവയ്നായി അറുപത് ഉ റുപ്യാടെ നാല് കോഴസ് ട്ക്കാം നമ്മക്ക്.
ആഹ് ആഹ് അതന്നെ.
ഉം.
ഇതില് ഡിജിറ്റൽ മാർക്കറ്റിങ്ങന്നെ ഉള്ളു പിന്നെ ഇംഗ്ലീഷ് എന്തോ പഠിപ്പിക്കണ്ട്.
ഉം ഉം.
അങ്ങനെയ്ന്.
ആഹ്
ഊ ഉം ഏതായാലും കയ്യാനായി ഈ ഗൾഫ്ക്ക് ഇഞ്പ്പോ നല്ല കമ്പനിക്കൊക്കെ ജോലി കിട്ടണം ല്ലേ
അയിന് ഇവിട്ന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം
അതെ അയിന് അതന്നെ അയിനിപ്പോ
എർണാ ഏഹ് ഏഹ് ആദ്യ ഞമ്മള് ഇന്റേൻഷിപ്പിന് കാന്നോ
ആ അതെ ഇന്റേൺഷിപ്പിന് ഒരു എറണാകുളത്ത് എവിടെ ഒരു ഇന്റർവ്യൂ ഇണ്ട് പറഞ്ഞിനു എന്നാ പോനാവോ
ആഹ് അന്ന് ഇന്റേൺഷിപ്പ് കിട്ടിയെന്റെ അല്ല ഇത് ട്രെയിനിങ്ങിന് കേറിട്ട് പിന്നെ ഹ് ഇത് ട്രെയിനിങ്ങിന് കേറിട്ട് പിന്നെ അവിടന്ന് ഓല് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തെരും എന്നിട്ട് ഇവിടെ ഇവിടെ കൊറച്ച് കാലം നമ്മള് വർ ചെയ്തിട്ട അഞ്ചാറും ആ ഒക്കെ വർക്ക ചെയ്താ പിന്നെ നമക്ക് കൾഫ്ക്കൊക്കെ പോയാല് നല്ല പൈസ
ആഹ് അതന്നെ ഉം ഉം ഇതുമതന്നെ നിന്നോട്ടേ ഇനി വേറെന്നക്കും പോകണ്ട വിചാരിച്ചുഞാൻ ഡി ഡിഗ്രി എടുക്കണംന്ന് പറയണ്ട് ഓൺലൈനില്
ആഹ് ഡിഗ്രി ഇണ്ടങ്കി നല്ലതാണ് ഒന്നും കൂടി
ആഹ് ഓൻ ഇങ്ങനെ ചേരാറഞ്ഞു ഓൺലൈനിൽ മൂന്ന് മാസത്തെ ഹ് മൂന്ന് വർഷത്തെേ ഏതേലും ഡിഗ്രി ഇംഗ്ലീഷോയതേലും എടുത്തിട്ട്
ഉം ഉം ഉം
ഒരു മാസായോ പോകല് തുടങ്ങീട്ട്
ഓള് പോക് തൊടുത്തീട്ട് ഇപ്പൊ ഒരു മാസായി
ആ യൂണിഫോമോക്കെ ഇണ്ട അവിടെ യൂണിഫോമും കാര്യൊ
ആഹ് ഇണ്ട്
അതെ ആ ആഹ്
ഇവന്ക്കോ?
ഇപൻ ചേരുന്നന് ഇവടെ വളാഞ്ചേരീയൊന്നും ഇതിന്റെ സ്ഥാപനം കണ്ടിയിലടി അങ്ങനെ കോട്ടകക്ക് പോയത്
ഏഹ് ഇത് ആര് പറഞ്ഞിട്ട്
ചേർന്ന് കുറച്ച് കഴിഞ്ഞേക്ക് ഇസാഫ്ന്നും അവിടന്ന് ഇവിടന്നൊക്കെ അങ്ങനെ വിളിച്ച്
ഏഹ് അല്ല ആര് പറഞ്ഞ പറഞ്ഞിട്ടാ കേരീണ്
ഓ അതും തന്നെ ഓ തന്നെ പറഞ്ഞതാണ്
ഉം ഉം
അങ്ങനെ കേറിയതാന് പ്ലസ് ടു കഴിഞ്ഞപ്പോ പിന്നെ ഓന് ഇത് മതിഅറിഞ്ഞിട്ട് ഞാ പോളിക്കന്തിനലൊക്കെ വിടണം എന്നയിന്
ആഹ് അഹ് ഉം
അയിവാ വെറന്താ
വേറെന്താങ്ങനെ പോണ്ട് എന്തൊക്ക വ വന്നിട്ടില്ല ഏഹ് എഹ് ഉമ്മ ഇവിടെ ഇണ്ട് എന്താ രാവിലെ കടിയൊക്കെ ഇണ്ടാക്കിയെ
ഞാന് ഇന്ന് പുട്ടാണ്ടാക്കിയത്
ഉം ഉം
മീൻ കറി ഉണ്ടാക്കി രാവിലെ മീൻ കറി വെച്ചപ്പളേ
ഉം ഉം
ഏതായാലും ഓല്ക്ക് ചോർ കൊണ്ടാവാനൊക്കെ വാണല്ലോ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ചെയ്തു വെച്ചുണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഇഞ് അടിചരിത്തോടക്കാണ്ട്
ഉം ഇനിക്കും തന്നെ തുടക്കാണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു
ഇജ് ഇപ്പോ വലാഞ്ചേരി സ്കൂൾക്ക് പോക്കില്ലേ
ഇല്ല ഇല്ല ഇപ്പൊ പെണ്ണിന്റെ അവിടന്ന് കഴിഞ്ഞില
എല്ലാപ്പ അടുത്തെ ദില്ലയജിന്റെ
ഇല്ല ഇല്ല പി ടി യെ കഴ്യ കഴിഞ്ഞീക്ന്ന്
വെ ഒഴിവായ
ആഹ് ക കയ്കയ്ഞ്ഞ്ക്ക്ണ്
ഏ ഓൾത് കഴിയുമ്പോ കഴിയൂലെ
ആഹ് ഉം പിന്നെ വാറെ ന്തൊക്കെയണ്ട്
ഉം റ്ത്ത് വേറെ കൊഴപ്പൊന്നൂല്ല ഇങ്ങനെ പോണ് പിന്നെന്താ രണ്ടാമത്തെ ചായക്ക് നേരായ്ക്കണു നേർത്തെ കുടിച്ചിട്ടേ
ആഹ് ആഹ് അയ്ശരി പിന്നെ വേറെ ന്നിട്ട് കൊഴപ്പൊന്നുംല്ലല്ലോ മറ്റാൾക്ക് ഇപ്പ എവടാണ് വർക്ക്
ചങ്ങര കൊളാണ്
അഏ ന്നിട്ട് എന്നും വരന്ന്ണ്ടാ
ഉം ആ ബൈക്ക്റ്റ്യേ ഒരു മണി കുറി യാത്ര ഇണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
ഓൽക്ക് ഈ കുറ്റിപ്പുറം വണ്ടിട്ത്ത് കെ എ് കെ സ് ആർ ടി സി ക്ക് അണ്ട് പോയാ മതി
അഹ് ബൈക്ക് അവിടെ ഉം ബൈക്കിന്റെ ആവശ്യം വരൂടി ഓടണ്ടേ
ആഹ് അപ്പൊ പിന്നെ അയ്നോണം ഉം ഉം അപ്പ പിന്നെ ആവശ്യം വരും
ആ എ് ഇഞിപ്പോ ഇബടക്ക് മാറും മാറാനായിക്കണ് ഈ ഒരു ഓഗസ് റ്റൊക്കെ ആവുമ്പത്തിനെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ബടക്കാവും ഉം
പിന്നെന്നിട്ട് എന്തൊക്കെണ്ട്
വേറെ പിന്നെ എന്താ ദണ്ണം കേടക്ക മാറ്യാ
കൊറക്കെ മാറിക് ണ് മാറീട്ടും മാറാതെം ഒക്കെ ആയിട്ട്
ഏ്
ഉം ഞിഅണ്ട് ശരി ആയിക്കോളും ആഹ് അങ്ങട്ടൊന്നും മെയിൻ്റെയ്യണില്ല
പിന്നാലടക്കും പിന്നെ അയ്‌ന്നെ കാര്യേ
ആഹ് പക്ഷെ ആ വെ പറ്റ്യേ വെജാതായാലെ ആകെ പിടുത്തം വിടുയ്
ആഹ്
ഉം
ഉം
എന്താ കാട്ടമ്മളെ ഓരോ അട് ഏ എല്ലാരും ഇവിടുത്തന്നെ ഉണ്ട് ഉംഹും
ഇനി മെല്ലെ രാഷ്ട്രീയത്തിക്ക് എറങ്ങിക്കോ ഇജ്
വാണ്ട ഒന്നുല്ല്യ
എടി ഞി ഇജ് ചെന്ന്ന്ന ജയി ക്കും ജ് ഓളൊപ്പം കുറേ നടന്നിട്ടേ
ഉം ആ ഒന്നും വേണ്ടടി ഇത്നടക്കൂല മോളെ പിന്നെ ഞമ്മക്ക് നമ്മളതില് ഇങ്ങനെ ജീവിച്ചു പോയാ മതി
പെരേക്കോക്കില്ലെ
ആഹ് പോക്ക്ണ്ട്
എന്തായി ആങ്ങളടൊക്കെ ബിസിനസൊക്കെ
കൊപ്പൊന്നുല്ല ഓന്റെ ഇങ്ങനെ പോണ്ട് ഉഹും ഉം ഹും പിന്നെ വേറെന്താന്നിട്ട് പെണ്ണ് ഉംന്താണ് വളാഞ്ചേര്യാ അല്ല സ്കൂളിന് ആവിടെ തന്നെല്ലെ
അവിടെ തന്നെ ഞ് അഹ് കഴിഞ്ഞിട്ട് എന്തേലും കോഴ്സ് ഇടുപ്പിക്കണം
ഉം
സൈബർ സെക്യൂരിറ്റ്യോ അങ്ങനെ എന്തൊക്കെ പറയണ്ട്
എഹ്
ദൂരാ ആടി എല്ലേച്ച്ട്ട് പഠിക്കേണ്ടത് ഈ സങ്ങായിക്കാണ്ട് ദൂരക്ക് വിടണത് ഇഷ്ട്ടൂല്ല്യ.
ആഹ് അയ് എന്തിൻ്റാണ്?
ഈ സൈബർ സെക്യൂരിറ്റി പറഞ്ഞാ നമ്മള് ഈ നമ്മള് ഈ സൈബർ പിടിക്കാന്നൊക്കെ പറിയില്ലെടി.
ഫോണിന്റെ ആഹ്
ഫോണിന്റെക്കെ അങ്ങൻ അയിന്റൊരുതുണ്ട് അയിന്റെ ഒക്കെ അഹ് അങ്ങനത്തൊക്കെരു സംഭവം
ആഹ് അയിന് പൈസ വേണ്ടേ
ഭയ പഠിക്കാ പൈസേണം.
ആഹ് അത് അവടെങ്ങനെണ്
മൂന്ന് ലക്ഷം നാല് അത് എറണാകുളാണ് ഒന്ന്ള്ളത്. പഠിക്കാള്ളത് അയിനെ അത്ര ദൂരക്ക് വിടാൻ വല്യ താല്പര്യോന്നും കാണാല്ല്യ അപ്പ പിന്നെ വല്ല ഡിഗ്രിക്കും പോണ്ടേരുല്ലെങ്കി.
ആഹ്
അങ്ങ് വിചാരിക്ക്ണ്
ഉം ഡിഗ്രി വാണപ്പല്ലേത്തിനു.
ആഹ് വാണേയ്
ആഹ്.
പക്ഷെ ഡിഗ്രിട്ത്ത് അത് പഠിച്ചെറങ്ങി വരുമ്പോത്തിനൊരു ജോലിയാകുമ്പോത്തിന് ഒര് പിന്നെ അയിന്റെ. ഇപ്പോ കോഴസുംമാണടീ
ആഹ് അതന്നെ അവു വാണം ഡിഗ്രി ഡിഗ്രി ഇടുക്കണ്ണ്ടങ്കി അതിന്റെപ്പം കോഴ്സുട്ക്കണം.
സും വാണം രണ്ടും വാണം
ഉം
ഇപ്പോ ഡിഗ്രി മാത്രംണ്ടായിട്ടു കാര്യല്ല കോഴ്സ് മാത്രം ഉണ്ടായിട്ടു കാര്യല്ല
ആഹ് ആഹ് പിന്നെ വാറെന്തൊക്കെയ്ണ്ട് ന്നിട്ട്
വേറെന്താ ഉം ന്നിട്ടെന്താ അണക്കെന്താ കൂട്ടാനൊക്കെ?
ഇൻക്ക് വത്തള് കറി.
ആഹ്
എന്നുപ്പൊരു വത്തളറങ്ങിക്കണല്ലോ
മീനിന് വയങ്കര പൈസേന്ന് അതാണ്.
ആഹ്
വെത്തള് വെത്തളും എന്തക്കെ അങ്ങനെ കൊറച്ച് എ മീൻങ്ങൾക്കും മാത്രേ കൊറ ഇച്ചരി കൊറവൊള്ളൂയ് ഉം അയന്നെ
ഉം പിന്നെ വേറെന്താന്ന് ന്നിട്ട് പിന്നെ അവര് എന്താ കുട്ടേൾക്ക് കൊഴപ്പൊന്നുല്ലല്ലോ
കൊഴപ്പൊന്നുല്ല അയന്നെ ബൻക്ക്പ്പോ പനി ഇതായിട്ട് ലീവാണ്. ഇവടെ ഓന മ്മളെ കാർത്തന്നെണ്ടല്ലോ ലിറ്റിൽവിന്റെ കോള്. ആഹ് സേം കയ്യിലാണ് ആഹ് പോമ്പടെ കെടന്ന് ഇതാ ഉണ്ട മറിയണ്ട് ബെഡിൽ കെടന്നിട്ട്
ആഹ്
വികൃതിയാട്ട്ണ്ണ്ട് വല്യ കൊഴപ്പൊന്നുല്ലന്ന് പറഞ്ഞയക്കണം ന്നൊക്കെ ഉണ്ടായിന്ന് ആ ചങ്ങായിറഞ്ഞ് ഇന്നും കൂടി വിടണ്ടാന്ന്
ഉം ന്ന അയ്ക്കോട്ടെടി ഞാൻ വുളിക്കാട്ട
ആഹ് ആയിക്കോട്ടെ ഉം